ഹലോ
ഹലോ കേക്ക്‌ന്നില്ലേ
ആഹ്‌ ആഹ്‌ കേക്ക്‌ന്നുണ്ട്. ന്നട്ട് വീട്ട്ക്കൊക്കെ പോവലില്ലേ ക്കാനൊക്കെ
ഓ വീട്ട്ക്കൊക്കെ പോവല്ണ്ട്
ആ്അവിടെ ചേച്ചിം ഏട്ടനൊക്കെല്ലേ
ഓചേച്ചിം ചേട്ടനൊക്കെണ്ട്. ഓരൊക്കെപ്പോ കെടന്ന്ക്ണ്
ഉം ഒക്കെ കല്യാണം കഴിഞ്ഞതന്നെ
ആഹ്‌ ഓരൊക്കെ കല്യാണം കഴിഞ്ഞ താ
ഓക്കേ, അച്ഛനും അമ്മക്കെഎന്തെയ്യ്ണ്
ഓര്താ ഓര്പ്പം വെറുതെ ഇരിക്കലാണ് ആഹ്‌ അയ്ന്പ്പോ ഞങ്ങളൊക്കെണ്ടല്ലോ പോവാന്
ആഹ്‌ അതെ അതെ
ഉം അല്ല ങ്ങക്ക് കൊറോണ സം കൊറോണ വന്നീന്യോ
ആര്ക്ക് ഇക്കോ ഇല്ല
ആഹ്‌ അവിടാർക്കെണ്ടേനോ
ഇല്ലല്ല ഞങ്ങളവടെ ആര്ക്കുല്ല. എന്തേ
ചോയ്ച്ചതാ ലോക്ക്ഡൌൺലൊക്കെ പെട്ടോയോന്ന്
ഇല്ല ങ്ങക്ക്ണ്ടായിരുന്നോ
ഞങ്ങക്ക് വടെ ഇന്റെ ഏട്ടന്ണ്ടായിനി
അങ്ങട്ട് എങ്ങട്ടാ പോയിര്ന്ന്
ഏഹ് ഓൻപോയില്ല ഓൻ വീട്ടിതന്നെ ഓന് പണി സ്ഥലത്ത്ന്ന് കിട്ടിയതേനി കമ്പ്നീന്ന് അപ്പവിട്ന്ന് കിട്ടി അത് പിന്നെങ്ങനെതായി അപ്പൊ ഞങ്ങക്ക് ഒക്കെ ടെ ചെയ അപ്പോഞങ്ങൾ ചെറി എട്ടന് ആയിരിക്കും വരാന്ന് പക്ഷെ ഞങ്ങളെല്ലാവാരും ഇവിടെ റൂമിലേനി കെടക്ക്‌ണെ
ആഹ്‌
അപ്പണ്ട് ഏട്ടൻ വന്നിട്ട് പർഞ്ഞ് ആഹ്‌ അമ്മങ്ങോട്ട് പോര് അമ്മക്ക്കൊറോണയാണ്ന്നർഞ്
അഹ് ആഹ്
അപ്പൊ പിന്നെ അമ്മീ ക്വാറന്റയ്ന്ആയി അപ്പോഞങ്ങള്പിന്നെഓര് രണ്ടാളു ഓരോരുത്തർ ഒരോറൂമിലായി കിടന്ന്
ആഹ് ഞങ്ങളീ ഇന്റെ സ്വന്തം അമ്മായില്ലേ
ആഹ്‌
മാമാടെ ഭാര്യ അവര് കൊറോണ വന്നിട്ട് മര്ച്ച്
മരിച്ചോ
ഉം
ആഹ്‌ അതാണ്, ഇത് വയങ്കര പ്രശ്നാണ്
മര്ച്ച് ങ്ങട്ടാരു ഒന്ന് കുളിപ്പിക്കാൻ പോവാനും പറ്റില്ല ഒന്നിനും പറ്റില്ല മരിച്ചിട്ട് ഒന്നിനും പ റ്റില്ല. ങ്ങട്ടഞ്ചാറ് ആൾക്കാര് ഈ കവറക്കപ്പാടെ ധര്ച്ചിട്ട് അങ്ങനെ അവരൊക്കെ ചെയ്തത് കിന്. നമുക്ക് മയ്യത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ്
ഓ അതിനൊക്കെ ഒരുപാട് ആളുകൾ നിക്കുന്നതാണേ ഒരുപാട് ആൾ കൾനിന്നിട്ട് മയ്യത്ത്നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവലെ മരിച്ചവരെ അതില് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യ്ണ ആൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ആകെ അഞ്ചാറ് പേര് ഈ കവർഒക്കെ ഒക്കെധരിച്ചിട്ട് വന്നിട്ട് ഭയങ്കര സങ്കടകരമായകാര്യ ങ്ങളായിരുന്നു ഈ കൊറോണ സമയത്ത് ത്ണ്ടായിരുന്ന പിന്നെ ഇവിടെ ന്റെ അടുത്ത വീട്ടിലെ അടുത്ത വീട്ടിലൊരു ഏട്ടനെ പിന്നെ എന്താ സുതീഷ അനീഷാ എന്തോ പേര് അവന് ഗൾഫിലായിരുന്നു ചെറിയ ചെക്കന ചെറിയ ചെക്ക ക്കനായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല ചെറിയ ചെക്കൻ ന്നിട്ട് അവൻ ഗൾഫ്ക്ക് ഫസ് റ്റത്തെ പ്രാവശ്യം പോയതാ
ആഹ്
ചെറുതാണ് എന്നിട്ട് അവൻ പോയി അവിടുന്ന് കൊറോണ ആയിട്ട് വന്ന് ആകെ പേടിച് എല്ലാരും പാടെ ന്നിട്ട് വന്നിട്ട് അവിടെ അംഗൻവാടി ഇണ്ട് അംഗൻവാടിയിലാണ് ഇരുന്നിരുന്നത് ഉം അന്ന് അംഗൻവാടിയൊക്കെ പൂട്ടിക്കന്നേന്ന് അന്ന്ണ്ടായിര്ന്ന് എന്താ ടൈമിൽല്ല പഠിപ്പും കുട്ടികളുടെ കാര്യങ്ങളൊ
ഭയങ്കര പ്രശ്നേനി ച്ച അപ്പളാണ് ഈ ഫോണ് കളി കൂടിയത് മ റ്റ അതുവരെ ഫോണ് കളി ഇല്ലല്ലേ വിട്ട് വലിയോരടുത്ത് മാത്രേ ഫോണുള്ളൂ ചോയ് വലിയോരാണെങ്കി ചോയി ചോദിക്ക ആഹ് പിന്നെ പിന്നെ മറ്റേ കൊറോണയപ്പോ മക്കൾക്കൊക്കെ ഫോൺ വാങ്ങി കൊടുക്കാൻ തൊടങ്ങി
അതെന്നെ ഇവര് ശരി ക്ക് ശരിക് പഠിക്കാനല്ല ഇവര് ഫോണ് പിന്നെ എടുക്ക
എല്ലാ പിന്നെ കളിക്കാന എടുക്കാ അത് അതിപ്പോ ഇമ്മളായാലും ഇപ്പൊ എന്തെങ്കി ഒരാവശ്യത്തിനെടുത്താ പിന്നെ പോകുമ്പോ വേറെ സ്ഥലത്ത് എത്തിണ്ടാവും ആഹ് അപ്പൊ മുക്കളെ പറഞ്ഞിട്ട് കാര്യല്ല ഓർക്കാണെങ്കിലും ഓരോന്നുണ്ടല്ലോ ഗെയിം കളി
ഇന്റെ മോള് എൽ കെ ജിയിലൊക്കെ വല്ലോണംണ്ട് പഠിച്ച അത് കഴിഞ്ഞു ഒക്കെ വേഞ്ഞു ഒന്നാം ക്ലാസ്കാണ്ട് എത്തിയപ്പൊ കൊറോണ തൊടങ്ങി ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഒക്കെ ഈ ഓൺലൈനി കൂടെ മാത്രം
ഓലേ കളി ആഹ് അതാണ് പറഞ്ഞത്
ഉം അത് മദ്രസെ സ്കൂളും പിന്നെ ഞാനന്നെ പഠിപ്പിച്ച് അങ്ങനെ ഓൺലൈനാണെങ്കിലും ഫസ്റ്റ് തന്നെ എന്റെ മോൾക്ക് കിട്ട ട്ടി എല്ലാത്തിനും
എല്ലാത്തിനും കിട്ട
ആഹ് ഫസ്റ്റ് തന്നെ കിട്ടിയ ഞാനന്നെ നേരെ പഠിപ്പിക്കതാക്കു ഒക്കെ ചെയ്തി അങ്ങനെയായ് ആഹ്
ഇപ്പ അയിന് കുട്ടിയ ചെറിയ മക്കളൊന്നും ട്യൂഷന് പോയിട്ട് കാര്യല്ല ഓരൊന്നും അവിടെ ഇരുന്ന് ശ്രദ്ധിക്കൂല്ല
ആഹ അന്ന് അവളുണ്ട് ചെറിയൊരു കുട്ടി വേറെണ്ടായിരുന്നു
ആഹ്
ഇനി നോക്കണം വീട്ടിലെ പണിയും കാര്യങ്ങളും തെരക്കും അങ്ങനെ
ഇപ്പ ചെറിയ മക്കൾക്കന്നെ എന്തോ ഒന്നാം ക്ലാസിലുള്ള കുട്ടിക്കുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാ ഒരു പേപ്പറിന് അഞ്ഞൂറ് ഉറു പ്പ്യക്കെ ചോദിക്കണ്ട് ചിലോട്ത്ത്
ഉം അതന്നെ നല്ലോണം ഫീസ്ണ്ട് അതന്നെ ന്റെ അനിയ ത്തിടി ഏട്ടത്തിടി ഒക്കെ കുട്ടികള് പ്രൈവറ്റ് ആയിട്ടാ അവർക്ക് ഒരു ഒരു വർഷ ത്തിന് പതിനായിരം എത്രേ ആയിരങ്ങൾ കെട്ടി വെക്കണം.
ആഹ് കെട്ടി വെക്കണം നല്ല പൈസ്
ന്നല്ലോണം ഇന്നാ ആരട്ത്തും അത്ര ഇല്ലെങ്കിലും അവർക്ക് മക്കളെ പഠിപ്പിന്റെ കാര്യത്തില് അങ്ങനെ കെട്ടി വെച്ച് പഠിപ്പിക്കും. പഠിപ്പിക്കും ചെയ്യും അങ്ങനെ ണ്ട് കെട്ടി വെക്കും ചെയ്യ എത്ര എന്തായാലും വേണ്ടില്ല. അവരഹ് കെട്ടിയെക്കും. ഉം ഇവടെ ഞാന് ഇവട്ന്ന് ഞങ്ങള ട്ത്തന്നെ സ്കൂള്ണ്ടേ. അതുകൊണ്ട് പിന്നെ ഇക്കന്നെയാണ് സ്കൂൾ ട്രിപ്പ് എട്ക്ക്ണ ആളും അപ്പ പിന്നെ എന്റെ സമാധാനം അതല്ലേ. അപ്പൊ ഇക്കന്നെ സ്കൂ ട്രിപ്പ് ട്ക്ക അപ്പൊ പിന്നെ അ അതെ അതെ ഇക്കൻ ഇക്കാന്റെ കൂടെന്നെ പർഞ്ഞ ഇക്കന്നെ കൊ
കുട്ട്യാളെ കൊണ്ടോയ ബസ്സാര് എന്ത് സ്പീഡിലാ പോണേ മക്കളാന്നൊന്നുല്ല. ഓർക്ക് വേഗ ത്തിയാ മതി.
അതെ അതെ
മക്കള് ചെറിയ പിള്ളേരല്ല ന്ന് നീങ്ങിയാ മതി.
അയിന് ന്റെ മോള് പറ്യാണ് മ്മച്ചിയെ ഞാന് ബസ്സ്ല് കേറുമ്പോ ഏഹ് പിന്നെ സ്റ്റെപ്പ് കേറിട്ടൊള്ളൂ അപ്പത്തിനും ബസ്സാണ്ട് ട്ത്തക്കാ.
ആഹ് എട്ത്തോട്ടെ ഞാന് വിചാരിക്കും ഞാ ക്ലാസ്സിനക്കെ പോകുമ്പോ ങ്ങനെ കാണും മക്കള് ക്ക് വാ കേറ്ന്നേണ്ടള്ളൂ വയസ്സായോരല്ലേ. പെട്ടെന്നൊക്കെ പിടിക്കാനൊന്നും പറ്റിയില്ല മാളി അങ്ങോട്ട് വീഴൂലേ അതൊന്നുല്ല. ബസ്സാർക്ക് ഒർക്കാണ്ട് വണ്ടി ട്ത്താണ്ട് പോയാ മതി ആഹ്.
അറുപത്തഞ്ച് വയസ്സായിട്ടുള്ളൊരു അമ്മ ബസ്സ്ല്ങ്ങനെ തെരക്കായിട്ട് ങ്ങനെ നിക്കായിരുന്നു പിന്നെ അയിന്റെ എടേല് തി ക്ക് തെരക്കില് എന്താ ആയിക്കണ് ഇത് റോട്ട്ക്ക് അങ്ങട്ട് വീണ് അവടെ പോസ്റ്റ് ണ്ടായിരുന്നു പോസ്റ്റ് കാൽല് തലയിടിച്ച് അവടെ കടന്ന് മരിച്ച്.
അയ്യോ അതക്കെയാണ് ഭയങ്കരം
ഒര അമ്മ വയസ്സായരു മുത്തശ്ശി
ഉം
ആഹ്
അതാണ് പറയ്ണേ അതൊക്കാണ് ഭയങ്കര പ്രശ്നം.
കണ്ടില്ല?
ഇല്ല ആഹ് ന്നാ കൊർച്ച് മുന്നല്ലേ?
ആഹ്
ആഹ് ആഹ് കണ്ട്ക്ക്ണ് കണ്ട്ക്ക്ണ്
അത് അത് പിന്നെ ഇങ്ങനെ തെറിക്ക്ണതൊക്കെ കണ്ടില്ലേ?
ആഹ് ണ്ട് ണ്ട് ണ്ട് കണ്ടണ്ട്
അത് അത് കണ്ടപ്പോ ഇ ആഹ് ഇക്ക് ഞാൻ ഇങ്ങട്ട് പ്പ ഇന്നലെ ഞാന് ബസ്സ്ല് കേറുമ്പ ബസ്സ്ല് പോയിട്ട് പിന്നെ ഞാന് ഞമ്മള് കേറ്ന്ന ഭാഗത്ത് ഡ്രൈവറിന്റെ അട്ത്ത്ള്ളേ നീളത്തില് ഒരു സീറ്റ് ണ്ടാവുലേ?
ആഹ്
ആഹ് സീറ്റില ഞാൻ ഇര്ന്നിര്ന്നേ അപ്പോ ഒര് അറുപത്തഞ്ച് എഴുപ എഴുപത് വയസ്സായൊരു മുത്തശ്ശി പിന്നെ ബസ്സ്ല് കേറാണ്. അഹ് കേറുമ്പോ പിന്നെ അതങ്ങട്ട് വീഴാൻ പോയി. അപ്പ ഞാന് ഞാ പെട്ടെന്ന് അയിന്റെ കൈയ്യാണ്ട് മുർക്ക്യാണ്ട് പിടിച്ച്.
ആഹ്
ആഹ് അപ്പൊ ബസ്സ് ട്ക്ക ഇത് കേറാനും ഒഴിവില്ലാണ്ട് ബസ്സ് ട്ക്കാ.
ആഹ്
ങ്ങട്ട് ഞ ഞാനന്നെ ആഹ് ഡോറിന്റെ അവടെ ആഹ് കമ്പില്ലേ ആഹ് കമ്പിടെ അഒട് തന്നെ ഞാൻ ഇരിക്ക്ണ്ട് അപ്പ അത് കേർണ അഹ് വേം പോയപ്പത്ത ന്റെ കൈയ്യ്ന് പിട്ത്തം കിട്ടി. ഉ ഇന്നിട്ട് ഞാനെ എന്തേയ് വേഗം ഞാനവ്ട്ന്ന് വേഗം നീ ഞാനാ അമ്മനോട് പറഞ്ഞു ആഹ് മുത്തശ് ഇങ്ങള് ഇത് ഇവടെ ഇരുന്നോളിം പർഞ്ഞിട്ട് ഞാന അവടെ നീച്ച് നിന്ന് ഇന്നിട്ട് അതിനവ്ടെ ഇരിത്തി വയസ്സായത് തി തെര ക്കൂണ്ട്
ന്തന്ന്ച്ച വണ്ടിക്കാർക്ക് എന്താച്ച പ പ്രൈപസ്സ്‌ ഒന്നാമത് വേ എത്തണൊ ഓർക്ക് ഓരെ ടൈമിന് എത്തണൊ രണ്ടിൻറ്റ് നേരം വൈകിയ അടി അപ്പൊ ഇവർ ക്ക് ഇവർക്ക് മനുഷ്യമ്മാര് കേറിയൊന്നുന്നില്ല ഇവർക്കണ്ട് പോയാ മതി
ഇങ്ങള് ഡെയിലി പോകുന്നതോണ്ട് ഇങ്ങക്കറിയാലൊ
ആഹ് അറിയ അതാണ് അപ്പൊ ഞാ ഇങ്ങനെ കാണുന്നാണ് മക്കള് പാവം ഒന്നാമത് ഇന്നാണ്ട്, മ്മള് കേറുമ്പൊ ഒരു കമ്പി ഇണ്ടലൊ? അവടെ പിടിക്കാൻ വേണ്ടീട്ട്. അത് പൊട്ടിക്കെടക്ക. താഴെ പൊട്ടിക്കെട, - ആഹ്, ഇന്നിട്ട് ഇന്നിട്ട്, പെട്ടെന്ന്ട്ട് ബസ്സ് ഇടുത്ത്. ഒരു പ്രായള്ളൊരാളാണ്ത്. ക്കോട്ട് മറിഞ്ഞു വീഴു. അപ്പൊ ഞാൻ ഇന്നിട്ട് എറങ്ങുമ്പൊ പറഞ്ഞപ്പൊ അയാൾ പറയാ, ആഹ് പൊ ട്ടീണ്ട് മാറ്റണംന്ന്. പ്പാര് ആരേം വീണിട്ടൊ?
ആഹ്. അതെന്നെ ഇപ്പൊ ഇന്നലെണ്ടായി. ആഹ് മുത്തശ്ശി വീണ്ക്കാണെങ്കിലോ?
അതെ. ഓർക്കൊന്നുംല്ലല്ലോ പിന്നെന്താ നമ്മക്ക്? പിന്നെ അയിന് ഇൻഷുറൻസ് അതും ഇതൂന്ന് പറഞ്ഞ് മ്മക്ക് ആള് പോയിന്നല്ലാതെ, പൈസട്ടീട്ട് കാര്യം ഇല്ലല്ലോ?
നമ്മള കണ്ണിന്റെ മുന്നില് ഇങ്ങൻത്തൊരു കാഴ്ച കാണാൻ ഞമ്മക്ക് വയ്യേ?
അതാണ്. പിന്നെന്താണ് തെരക്ക്ണ്ടെങ്കില് ഈ മക്ക - മക്കളട്ത്തൊക്ക പറയ്യ്ണത് ചെറിയ മക്കളട്ത്തൊക്കെ ആയിരിക്കും ചൂടായിട്ട് സംസാരിക്ക. ഓൽക്ക് പാവം ക്ലാസ്- ള്ളോണ്ടല്ലെ പോണത്. ഐറ്റങ്ങള് എന്തീയ്യാനാ? വീട്ട്ല് ബു ക്ക് വെച്ച് പോവാൻ പറ്റൂലലൊ? ബാഗിലെന്നെ വെക്കണ്ട ബുക്ക്.
ആഹ്. ഇൻക്ക് ഈ ബസ്സില് കേറിയാ ഇങ്ങൻത്ത അമ്മമാര് കേറ്ണണ്ട. അപ്പൊക്കാ ബസ്സ് അന്നാ അമ്മ തെർച്ച് വീണിലെ? അ പ്പ മനസ്സ്ക്ക് അതോടി എത്തും. അതോണ്ട്ക്ക് പെട്ടെന്ന് ഞാനങ്ങ് ആരെങ്കിലും വന്നാ വേഗം നീച്ചൊടുക്കും. ഇക്ക് പേട്യാണ്. എപ്പഴും ഇപ്പ ഇന്നലെ, ഇന്നലെ ഞാനത് വീഴാൻ പോയപ്പള്- അതെ. ഇന്നലെ ഞാൻ ഇപ്പ അതും വീഴാൻ പോയപ്പോ വേഗം ഓർമ്മ വന്നത് ഇക്ക് ആഹ് അമ്മ മര്ച്ച്ലെ? അതിനെ ഇക്ക് ഓർമ്മ വന്നത്. അത് ഞമ്മള് ബ എഫ് ഫോണിലാണ് കണ്ട്ക്കണെങ്കിലും, നമ്മള് നേരിട്ട് കണ്ടൊരു ഫീലാണത്. ഇപ്പൊ ഇന്നലെം, ഇപ്പൊ രണ്ട്- തവണ കണ്ടോ? ഏഹ് ഒരു കുട്ടീ ഒരു ട്രൗസറും കുപ്പായു ഇല്ലാണ്ടെ. ഒന്നര രണ്ട് വയസ്സായ കുട്ട്യാണ്. ഏഹ് ഇങ്ങള് കണ്ടൊത്? കണ്ടോ?
ആഹ്. ഞാൻ കണ്ടീനി, ഞാന്ന്ട്ട് വിചാരിക്കും, കുട്ട്യാളെ ശ്രദ്ധിക്കാണ്ട് അമ്മമാര് എന്താ കാ. - ട്ട്ണേന്ന്.
അതെ. ആഹ് വല്യ വീടാ തോന്ന്ണു. കാര്ണം അതിന്റെ മുറ്റും ഗെയ്റ്റൊക്കെ കാണുമ്പോ അങ്ങനെ. - തോന്ന്ണ്. ഏഹ് കുട്ടി ട്രൗസറും കുപ്പായൊന്നും ഇല്ലാണ്ട് നടക്ക്ണ്. റോട്ട്ക്ക്. അത് കണ്ട്. പിന്നെ അയിന്റെ മു അതിന്റെ മുന്നെ ഒന്നുകുടി. അയിന്റെ മുന്നെ തന്നെ രണ്ട് സ്യ തന്നെ ഒന്നും കുടി കണ്ടിലെ? ഏഹ് നാട്ട്ക്- ക്കി ഇരിക്ക്ണ അവൾക്കത് കാണി ക്കോക്, തലയ്കുടെ എന്തോ പോലെ.
ആഹ്. ന്നച്ചാ അതെയ് വീട്ടാരെന്താ അറിയ്ന്നില്ല കുട്ടി അത്രീം ദൂരം പോയി. പെട്ടെന്നൊന്നും മ ഈ മഴയത്തൊന്നും. -
ട്ടന്ന് കണ്ണന്നെറയൊള്ളു.
ആഹ്. എല്ലാരെ മ്മ പെട്ടെന്ന് മക്കളെ എന്താണ് വണ്ടിക്കാർ ശ്രദ്ധിക്കൂലലൊ? ഓര് പാഞ് മഴ-
ആഹ. ആ കുട്ടിയുടെ മേൽക്കൂടെ കേയറിയിട്ടുണ്ടെങ്കിലോ? എന്ത അവസ്ഥ- ത്തെണ് ഞാനൊക്കെ ഞാൻ റോഡ് സൈഡിലാ. മെയിൻ റോഡ് സൈഡിലാ. ഏത് നേരത്തും ന്റെ മ്മരത്തുകൂടെ ബസ്സാ.
ആഹ.
ഞാന്, ഒന്ന് കുട്ടി മുറ്റത്ത്ക്ക്റങ്ങുമ്പത്തിനും വേഗം പോയി ഉള്ളിലാകും. അങ്ങനെ ഉള്ളിൽ ഉള്ളിലിട്ട് ഉള്ളിലിട്ടിട്ടാ ഞാൻ വളർത്തിക്കണെ ന്റെ മക്കളെ.
ആ. അങ്ങനെതഞ്ഞയാ എല്ലാരും.
ഗേയ്റ്റൊക്കെണ്ട് എന്നാലും പേടിയാണ്.
പേടിയാണ്. പക്ഷെ ഇവര്- എനിക്ക് തോന്നണ് ന്തേ ഫോൺ കളിച്ച് കുത്തിരിക്കയ്നി. വേറെന്ത പണി ചെയ്യ പിന്നെ മക്കളല്ലേ പിടിച്ചാ കിട്ടൂലല്ലോ? കണ്ണെറ്റിയാ പായല്ലോ?
മറ്റേ കുട്ടി പിന്നെ ഈ ആ ഡ്രോസറും കുപ്പായ ഒന്നും ഇല്ലാണ്ട് പോയ കുട്ടില്ലേ?
ആഹ്
ആ കുട്ടി വാതിൽ അടച്ച വാതിൽ തുറന്നിട്ട് പോയിക്കാത്രേ
ആ അതാണ് അത് നമ്മള് കാണൂലല്ലേ വേറെ കുറുമ്പ് എന്താന്നുള്ളത്.
ആ് അത് തുറന്നിട്ട് പോയിക്ക അത്രയാ അത് ചില കുട്ടികൾക്ക് നല്ലോണ്ണം തുറക്കാനൊക്കെ വെയിക്കും.
എപ്പളും ഒരാൾ വേണം എല്ലാ ഞ്ഞാലും ഒും ശരിയല്ല എന്താ അബക്കടം പറ്റിപ്പോയാലൊന്നും പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല
ഞങ്ങള് കുട്ടികളെ ഒന്നും വിീഴാനക്കില്ല ഒ ആരെങ്കിലും തല വെച്ച പേനരിക്കും ന ചെറുമ്പരിക്കും പറഞ്ഞ പോലെ ആരെങ്കിലൊക്കെ നോക്കി നോക്കി നോ ക്കിട്ട ഞങ്ങൾ ഉരക്കതാക്കുക ആ ഉപ്പ ഉണ്ടാവും ഉമ്മ ഉണ്ടാവും ഞാനും ഉണ്ടാവും ഒരാൾ പണിെടുക്കുകയാണെങ്കിൽ ഒരാൾ കുട്ടിടെട്തന്നെ ഉണ്ടാവും അങ്ങനെ ഒന്ന് വീഴൻ പോലും ചെറുപ്പ കുട്ടികള ഉണ്ടല്ലോ നല്ലോണം വീണ്ട്ടൊക്കെ മുറിയവുക ആ അങ്ങനെയൊക്കെ ഇവരെ ഒന്ന് വീഴാൻ പോലും ഞങ്ങൾ സമ്മച്ചിട്ടില്ല എപ്പോഴും കുട്ടികള നോ നോക്കി നോക്കി നോക്കി വളർത്തിയിട്ട്
അതാണ്.
എന്നാ അടുത്ത വീട്ടത്തെ കുട്ടിയ ആയിക്കോട്ടന്ന് ശരി ഞമ്മടെെ കോള് കഴിഞ്ഞ ടൈം കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞാ വിളിക്കാം വിളിക്കാം
ഉ ശരി